ഹലോ ആഹ് എന്താ വിശേഷം? എന്താ വിശേഷം? ഓഹ് നല്ല വിശേഷം. നിങ്ങളിപ്പോ എന്ത് ചെയ്യാ?
ഞാന് ഞാനി ഇപ്പൊ രോ ഓഫീസില് വർക്കെയ്തോണ്ട്ക്കാണ് അപ്പൊ ഇവടെ ഇങ്ങനെ വന്ന ഓരോ പണികളിലായിരുന്നു. നിങ്ങളോ?
ആഹ് ഞാനും ഒരു ഓഫീസില് വർക്കെയ്തോണ്ട്ക്ക അപ്പയ്ൻ്റൊരോ പണികളിലായിയിരുന്നു. പിന്നെ ഞാനെം ഞാൻ ഇന്നൊരു ഏഹ് ന്യൂസ് കണ്ടിട്ട്ണ്ടായിരുന്നു ട്ടോ എന്താന്ന് വെച്ചാല് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു സ്ത്രീധനത്തിന്റെ പേരില് അയ്നെ പറ്റി നിങ്ങക്കെന്താ അഭിപ്രായം.
അത് ഇപ്പൊ സ്ത്രീധനം വാങ്ങ്ണതും കൊട്ക്ക്ണതും ഒക്കെ തെറ്റാണ് കാരണം
അതെ ഇപ്പൊ സ്ത്രീകള്ന്ന് പറ ന്നാല് ഈ അല്ലാരും ഏഹ് നമ്മള് നിയമത്തിന് മുന്നി ലുണ്ട് സ്ത്രീധനം വാങ്ങര്ത് ന്ന്ള്ളത് പക്ഷെ ഇപ്പൊ എല്ലോട്ത്തും കൊ
ഹലോ ഹലോ
കൊടുക്കുന്നുണ്ടൊക്കെ, ഹലോ.
ആഹ് ആഹ് കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
ആഹ് ഇപ്പൊ കേക്കുന്നുണ്ടോ? ആഹ് ഇപ്പൊ സ്ത്രീ ആഹ് ആഹ് ഇപ്പൊ സ്ത്രീധനയെന്ന് പറഞ്ഞാല് ഏഹ്. എല്ലാവരും വേണ്ടാന്ന് പറഞ്ഞാലും എല്ലാവരും ഇടയിക്കൂടെ കൊടുക്കുന്നില്ലേ, സ്ത്രീധനങ്ങളൊക്കെ.
അതെ അതെ പക്ഷെ അത് നിയമപരമായിട്ട് തെറ്റാണ്, നമ്മുടെ സമൂഹത്തിൽ നിന്നും അത് ഇല്ലാതാക്കേണ്ട കാര്യം.
അതെ അതെ അതെ അതെ അതെ നിയമപരമായിട്ട് തെറ്റാണ്, പക്ഷെ അതിപ്പോഴും നാട്ടുകളിലൊക്കെ നടക്കുന്നുണ്ട്. എത്രയൊക്കെ സ്ത്രീധനം വേണ്ടയെന്ന് പറഞ്ഞാലും അത്. ആൾക്കാര് വാങ്ങുന്നുണ്ട് കൊടുക്കുന്നുണ്ട്.
അതെ സ്ത്രീന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാധനമല്ല പൈസ കൊടുത്ത് വാങ്ങാൻ. ങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ ധനാണ് സ്ത്രീയെന്ന് പറയുന്നത്, സ്ത്രീയാണ് സമൂഹത്തിന്റെ വിളക്ക്.
അതുപോലെ തന്നെ ഒരു സ്ത്രീ, അതൊരു ഒരു സ്ത്രീ വിചാരിച്ചാലും എന്താകും. രാജ്യത്തിന് പുരോഗതിയൊക്കെ ഉണ്ടാവുകയുള്ളൂ, പക്ഷെ പണ്ടത്തെ കാലം. അന്നൊന്നും സ്ത്രീകൾ ഒതുങ്ങി കൂടി വീട്ടിലിരിക്കുമായിരുന്നുല്ലേ, പക്ഷെ ഇപ്പോന്നൊക്കെ പറഞ്ഞാല് എല്ലാരും. എല്ലാത്തിനും മുന്നോട്ട് വരുന്നുണ്ടല്ലേ, ഇപ്പൊ എല്ലാ മേഖലകളിലും ആഹ്. ഏത് മേഖല എടുത്താലും സ്ത്രീകൾ മുന്നോട്ടാണ്, സാമ്പത്തിക രാഷ്ട്രീയം. എല്ലാ മേഖലകളിലും സ്ത്രീകളുണ്ടല്ലേ, ഹലോ കേക്കുന്നില്ലേ?
ആഹ് കേക്കുന്നുണ്ട് കേക്കു
ആഹ് അപ്പൊ നിങ്ങളിപ്പോ എന്താ പറയുക നിങ്ങൾക്ക് ഇനി. ഉണ്ടാവുല്ലോ കൊറെ. ഫ്രണ്ട്സ് ഒക്കെ അവരൊക്കെ ഇപ്പോ ഈ വിവാഹം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോവാത്തെ കഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ഏ കേൾക്കുന്നില്ലേ അപ്പൊ നി നിങ്ങൾക്ക്തന്നെയല്ലേ കൊഴ - കുറേ ആൾക്കാര് നിങ്ങളെ എടയിലുള്ള കൊറേ ഫ്രണ്ട്സൊക്കെല്ലേ ഇങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട്- പഠിക്കാൻ പോകാൻ പറ്റാത്ത കൊറെ പഠിക്കാൻ പോകൻ പറ്റാത്ത കൊറേ ഫ്രണ്ട്സുകളൊക്കെ ഇല്ലേ നിങ്ങക്ക്
ആ ഉണ്ട്ണ്ട് കാരണം അങ്ങനെ അതൊ ക്കെ പറഞാല് അവര് കുറേ ആഗ്രഹങ്ങൾ വെച്ചിട്ടാവും ഉണ്ടായിട്ടുണ്ടാവുക എന്നിട്ട് ഇപ്പോ അതൊക്കെ അതിൽ മറ്റൊരാളുടെ സ്വാർത്ഥതക്ക് വേണ്ടിയിട്ട് ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള ഫ്രണ്ട്സുകള്
ആഹ് ആ അതെന്നെ ഇപ്പൊ നമ്മള് ന്ന് പറഞ്ഞാല് പിന്നെ സ്ത്രീകളെന്ന് പറഞ്ഞാല് സ്ത്രീക്ക് സ്ത്രീക്ക് ന്ന് പറഞ്ഞൽ സ്ത്രീകൾ ഒതുങ്ങി കൂടിയിരിക്കേണ്ട ഒന്നല്ല എല്ലാ മേഖലകളിലും അവരെ കഴിവുകളായി യാലും അവരുടെ എല്ലതും പുറത്തെടുക്കേണ്ട ഒന്നാണല്ലോ അല്ലെ നിങ്ങളിപ്പം സ്ത്രീകൾ ഇപ്പോൊന്ന് പറഞ്ഞാല് ഇപ്പൊ പണ്ടത്തെ സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങി കൂടിയിരിക്കുക ഇപ്പോത്തെ സ്ത്രീകൾ അർ ഞ്ഞാൽ ഇപ്പത്തെ സ്ത്രകൾ ഒട്ടുമിക്ക എല്ലാവും എജ്യൂക്കേറ്റഡ് ആണല്ലേ വിദ്യാഭ്യാസ നടി ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ മേഖലകളെ കുറിച്ചും അറിവുണ്ട്ല്ലേ
അതെ അതെ അതെ നിന്നെ പറഞ്ഞത് വളര അധികം ശരിയാണ് യാതിനോട് അധികം യോജിക്ക ന്നെ ഓ പയുടെ എല്ലാ മേഖലും സ്ത്രീകളുണ്ട് കാരണം സ്ത്രീകൾ ഒരിക്കലും തരം താഴ്ന്ന് നിക്കണ്ട ഒരാളല്ലാന്നുള്ള പോലെ സ്ത്രീകൾ തന്നെ വന്നിട്ടുണ്ട്
ആ അത്ന്നെ പിന്നെതുോലെ തന്നെ ഈ സ്ത്രീകൾന്ന് പറഞ്ഞാല് പണ്ടലൊക്കെ പറഞ്ഞാല് വെറും കുട്ടികളെ നോക്കാനും പിന്നെ അടുക്കള ജോലി ചെയ്യാനും അടി ഒരു അടിമ പോലെയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്ത്രീകൾെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും അവര് എജ്യൂക്കേറ്റഡ് ആയി
ഹലോ ഹലോ ഹലോ
അവർക്ക് അവർക്ക് അവര് ഹലോ ഹലോ കേക്കുന്നില്ലേ ആഹ ആ നിങ്ങളിപ്പോൊ എന്താ പ്ര നിങ്ങടൊരു അഭിപ്രായം എന്താ
എന്ത് ത
അം
ആ എന്തോ നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ലട്ടോ
ഉ
കേൾക്കുന്നില്ലേ ഹലോ കേൾക്കുന്നില്ലട്ടോ ഇല്ല ഇല്ല കേൾ ഹലോ ഹലോ ഹലോ ഹലോ ആ ആക്കേ കുന്നില്ലേ ആ ആ ആഹ ആ അതെ കേക്കുന്ന്ണ്ട്
ഇപ്പോൾ സ്ത്രീകൾന്ന് പറഞ്ഞാല് എല്ലാ മേഖലകളിലും ഉണ്ടല്ലോ അല്ലേ
അതെ ഇപ്പൊ നി ഇപ്പൊ നിങ്ങളെ കാഴ്ചപ്പാടിൽ ഈ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ എന്താ നിങ്ങക്ക് പറയാനുള്ളത്
പറഞ്ഞാല് ഇപ്പ എല്ലാവരും ഇപ്പ ഒട്ടുമിക്ക ആൾക്കാരും ഡിവോഴ്സ് ആണല്ലേ തെ എത്രയൊക്കെ ആൾക്കാാര് എന്താ പറയാ ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ച് കേക്കാ വിവാഹം ചെയ്യുന്നുണ്ടുന്ന്ണ്ടെങ്കിലും പല പേരിൽ പ്പോഴും ഡിവോഴ്സ് ആകുന്നുണ്ട് പല പേരുംല്ലേ അതായത് ഇപ്പോ എന്ത് പറ എ എല്ലാ കാര്യത്തിനും ഇപ്പൊ പണ്ടത്തെ പോലെ നല്ല ഏത് പെൺകുട്ടികളെയും അടിച്ചമർത്തി കിട്ടൂല ല്ലെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ അതെ എന്ത് പ്രശ്നം വന്ന എന്നാലും അവ അവരുടെ വീട്ടിലേക്ക് പോകും അല്ലെ പക്ഷെ ഇപ്പോഴും പല പെൺകുട്ട ണ്ട്ല്ലേ ഈ ഡിവോഴസ് ആ അവർക്ക് ഭയങ്കര വീട്ടില് ഭർത്താക്കന്മാര് വീട്ടില് പ്രശ്നങ്ങള എന്തായാലും ഒരു പിടിച്ചു നിക്കാൻ പറ്റാതെ അല്ലെ. അവിടെ തന്നെ കടിച്ചു പിടിച്ച്ു നക്കണ ആൾക്കാാര് കുറേ പേരുണ്ട്.
അതാവശ്യല്ല അതാത് നമ്മളാര്ടീം അടിമല്ല.
പക്ഷെ അതും പറഞ്ഞാലും സ
ഹലോ ഹലോ നമ്മ കേക്കുന്നില്ലെന്നാ ആഹ് ആ് ആ ആ ആ കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട് അതെ അതെ ഇപ്പോ എന്തപ്പ ആ ഇപ്പോ ചുരുക്കി പറയാണെങ്കിൽ രണ്ടു പേര് ഒരുമിച്ച് നീക്കുമ്പോ കയ്യില്ലന്ന് തീരുമാനിക്കുമ്പോ അവര് കോടതിയുടെ അനുമതിയുടെ വിവാഹ ബന്ധമാ അവസാനിപ്പിക്കുന്നതാണിത് ഇത് പരസ്പര സമ്മതത്തോടെയോ അല്ലെങ്കിൽ ഒരാൾ മാത്രം ആവശ്യപ്പെടുന്നതിലൂടെക്കക്കും ഇത് നടക്കുന്നെ
ആ അതുപോലെ തന്നെയാണ് ആ അതെ അതുപോലെ തന്നെ ഇപ്പൊ പറന്ന അതെ ഒരു രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാ തീരുമാനിക്കതാണല്ലേ അവര് കോടതിയുടെ അനുവാദം അനുമതി നോട് വിവാഹ ബന്ധം അവസാനിപ്പിക്കുന്നത്
അതെ അതെ
അതെ അതെ പിന്നെ അതുപോലെ തന്നെ ഇരുവരും നിയമ പരമായ സ്വതന്ത്രം ആവും ചെയ്യുംല്ലെ പിന്നെ കുട്ടികളുടെ സംരക്ഷണം ജീവനം തിന് മമായ കാര്യങ്ങൾ എല്ലാ കോടതി അല്ലെങ്കിൽ പരസ്പര ധാരണ പ്രകാരം തീരുമാന എടുപ്പിക്കൂല്ലേ പിന്നെത് പറഞ്ഞാല് വിവാഹിതരായതാണ് ദമ്പതികൾ തമ്മിലുള്ള നിയമപരമായ ദാമ്പത്യം ദാമ്പത്യം കോടതിയുടെ ഉ ഉത്തരവാദിത്വത്തിലൂടെ അവസാനിപ്പിക്കുന്ന നടപടിയാണ് ഈ വിവാഹമോചനം എന്ന് പറയുന്നത്
ആ അതെ അതെ അതെ അതെ
കാഴ്ചപ്പാട്ടിൽ ഇപ്പോ എന്താണ് വിവാഹമോചനം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്
ഇപ്പൊ എന്താ വിവാഹമോചനം പറയുള്ള ഈ വിവാഹിതരായ ദമ്പതികൾ തമ്മിൽ നിയമപരമായിട്ടുള്ള ദാമ്പത്യം കോടതിൻ്റെ ഉത്തരവിലൂടെ അവസാനിപ്പിക്കുന്ന നടപടിയാണ് അതായത് നല്ല രീതിയിൽ തന്നെ നമ്മൾ സംസാരിച്ച് നിർത്തലാക്കുന്ന രീതിയാണിത്
ഇപ്പോ ഇ എത്രക്കെ എത്രൊക്കെ ആണെ ലും ആൾക്കാർ ഏ വിവാഹം ചെയ്താലും എല്ലാവർക്കും പേടിയാണല്ലേ വിവാഹത്തിന് പല പെൺകുട്ടികളും ഇപ്പ ആദ്യത്തെന്ന് പറഞ്ഞാല് പ്രായപൂർത്തിയാവുന്നതിന്റെ മുന്നിൽ തന്നെ വിവാഹം ചെയ്യും
അതെ അതെ പതിനെട്ട് ഒക്കെ പറഞ്ഞാല് എന്തോ ഏറിപ്പോയൊരു വയസ്സ് പോലെണ് തും എല്ലാരും എജ്യൂക്കേറ്റഡ് ആയിട്ടാണ് സ്വന്തം കാലിൽ നിന്നിട്ടൊക്കെയാണ്
സ്വന്തം കാലിൽ നിന്ന് അവരുടേതായ പൈസയൊക്കെ ഉണ്ടാക്കി പിന്നെ സ്വന്തം സാധനങ്ങളൊ അമ്പോ അതിന് ഭയങ്കര സന്തോഷമാണല്ലോ നമുക്ക് കിട്ടും അത് നമ്മള സ്വന്തം പൈസയാണല്ലോ അല്ലെ നമ്മള് അത്രയ്ക്കോ അധ്വാനിച്ചിട്ട് നേടിയ പൈസ ആരും ആശ്രയിക്കാതെ അല്ലേ ഇപ്പ ഇപ്പോ മാതാപിതാക്കളെ ആയിക്കോട്ടെ ഭത്ത അക്കമാരി ആയിക്കോട്ടെ ആരെം ആശ്രയിക്കാതെ സ്വന്തം കാലിൽ സ്വന്തം പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് പൈസണ്ടാക്കാന്ന് പറഞ്ഞുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണല്ലോ അതെ അതെ നിങ്ങള് ഇപ്പോ ജോലി ചെയുന്ന ആളല്ലേ അപ്പ നിങ്ങൾക്ക് ഇങ്ങെ ശമ്പളൊക്കെ കിട്ടുമ്പോ നിങ്ങൾക്കത് ഭയങ്കര ആപ്പിനെസ് ആയിരിക്കും
ആ ആ അതെ ആ നമ്മൾ നമ്മള് നമ്മൾ നമ്മ പൈസ ഉപയോഗപ്പെടുത്താം നമുക്കത് കിട്ടാനൊക്കെ പറയുമ്പ നമുക്കത് സന്തോഷ ആരിക്കും
ആ അതന്നെ അതെ നമുക്ക് അതുപോലെ തന്നെ വേറെ കാര്യം പറയാണെന്നുണ്ടെ കി തന്നെ എപ്പോഴും ആൾക്കാര്ന്ന് പറഞ്ഞാലും ഏ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് വളരെ തെ
ആ അതെ അതെ അതെ അതെ അതെ ഇപ്പൊ പല ആൾക്കാരും സ്ത്രീകളെ എന്താ പുച്ഛിക്കുന്ന രീതിയിൽ കാണുന്നത് കൊണ്ട് എല്ലാവരും അങ്ങനെ ആ തന്നല്ല എന്നാലും ഇപ്പഴും ഉണ്ട്
ആ നമ്മളിപ്പോ എല്ലാവരും നോക്കി നിന്നിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല അല്ലെ ഇ സ്ത്രീകൾക്ക് ഇപ്പ ആരാടെ അഭിപ്രായങ്ങളും എല്ലാരടും കേട്ടിട്ട് നമുക്ക് ഒരിക്കലും പണ്ട്ന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ നമുക്ക് ഒന്നിനും ചെയ്യാത്ത അവസ്ഥയാണല്ലേ വരല് ഇപ്പൊന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാരും നല്ല ബോധവാന്മാരായി ഇനി ഇപ്പോത്തെ കാലത്ത് ഏത് ജോലിയും വിദ്യാഭ്യാസം ഒന്നില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് അറിയാൻ പറ്റിട്ടുണ്ട്
സ്ത്രീകളെ അതെ സ്ത്രീകളെ അകത്ത് അടിച്ചമർത്തിപ്പെടുന്ന ഒരു- ആൾക്കാരെല്ലാം ഉള്ള ബോധ്യം അവർക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട്ന്നെപ്പോ ഒന്നും ചെയ്യ ആരും
അതന്നെ സ്ത്രീകൾന്ന് പറഞ്ഞ എല്ലാ മേഖലകളും അല്ലാതെ എവിടെയും മുന്നേറി കൊണ്ടിരിക്കുകയാണ് ഇപ്പം അല്ലെ എവിടെ ചെന്ന് നോക്കിയാലും എവിടെ സ്ത്രീകളണ്ട് പണ്ട്ന്ന് പറഞ്ഞാൽ എല്ലാരും അടിച്ചമർത്തികൊണ്ടും അവര് വീട്ടില് ഒതുങ്ങി കൂടി ആൾക്കാർ ഇന്ന് പക്ഷെ ഇപ്പഴത്തെ സ്ത്രീകൾന്ന് പറഞ്ഞാല് അവരും - തേടായി അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പ്രാപ്തരായ ആൾക്കാരാണല്ലേ
അതെ അതെ അതെ അതെ ശരി തന്നെയാണ് ഇപ്പോ സ്ത്രീകൾക്കായാലും- തുല്ല്യ അവകാശാണുള്ളത് നിരവധി സ്ത്രീകൾ ഡോക്ടർമാർ അധ്യാപകരും- സംബന്ധിച്ചു പല നിലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പ സ്ത്രി-
ആ അതന്നെ പല മേഖലകളിലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞാല് എല്ലോടത്തും- ത്തുംല്ലെ എല്ലാ കാലത്തും എ മുന്നിറ്റ്
അതെ അതെ സമൂഹത്തിലും കുടുംബത്തിലും വിദ്യാഭ്യാസം ഉണ്ടോ അതിനു - കല രാഷ്ട്രിയം എല്ലാ മേഖലയിലും സ്ത്രീകളെ-
ആ അതന്നെ ഏത് മേഖല എടുത്താലും സ്ത്രീകൾ എല്ലോടുത്തും മു കൊണ്ടിരിക്കാണ് അതാണ് നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തിനെ മതേ നമ്മുടെ, സമൂഹത്തിനും, ഒരു, കുടുംബത്തിനും, ഒക്കെല്ലേ, വേണ്ടത്. ആ, ഓക്കെ, ഓക്കെ, ശരി, ശരി, ശരി, ശരി, ശരി.